ഹലോ
ആ ഹലോ എന്തൊക്കെ വർതാനം
എന്താ സുഖം അങ്ങനെ പോണ് കേൾക്ക്ണ് ണ്ടോ
ആ കേക്ക്ണ്ട് ഇങ്ങക്ക് കേക്കില്ലേ
ണ്ട് ചെറിയൊരു സൗണ്ട് കമ്മിണ്ട്
ആ അതെല്ലാരും പറയില്ണ്ട് ഇൻകോന്ന്ണ് റെയ്ഞ്ച് ഇഷൂ അല്ല അതെല്ലാരും വിളിക്കുമ്പോ പറയലുണ്ട് വേണേ റേഞ്ച് ഇഷൂ ആയിട്ടാണോ അറിയില്ല
ഉം ഉം ഫുൾ സൗണ്ടിലല്ലേ ഇപ്പം വർത്താനം പറയ്ണെ സംസാരിക്ക്ണെ
ഫുൾ സൗണ്ടിലെന്നെയാണ് ഞാൻ പറയുത് പക്ഷേ ഇവിടെ റേഞ്ചിൻ്റെ പ്രശ്ന ഉണ്ട് അതുകൊണ്ടേക്കാരം ചെറുതായിട്ട് കേൾക്കന്നത്
ആ ആ ആ
ആഹ ഭക്ഷണൊക്കെ കഴിച്ചോ
ആഹ് ഫുഡ് കഴിച്ചു കടക്കാനായിലെ മക്കള് മദ്റസ് ഇണ്ടായീനി അപ്പോ അത് വിട്ടൊക്കെ വന്നാരെ അവർക്ക് ചോറ് കൊടുത്ത് പാത്രം മോറിയൊക്കെ ഇങ്ങട്ട് കയറിയതാ
ഏ അത് ശെരി ഇങ്ങളും മക്കളും തന്നെ ഒള്ളൂ വീട്ടില്
അല്ല അമ്മ ഇണ്ട് അമ്മ നേരത്തെ കടന്ന്ക്ക്ണ് വാതിലടച്ച് കടന്ന്
ഉം ഉം ഹസ്ബൻഡ് നാട്ടിലില്ലേ
ഇല്ല ല്ല ഹസ്ബൻഡ് ഓട്ടർഷ ഓടാ ഊബറോടെ
ആ ആ അത് ശെരി
അവടെ എന്താ ഫുഡ് കഴിച്ച് കഴിഞ്ഞോ
ഇവിടെ ഒരുവിതം ആൾക്കാർ എല്ലാരും തിന്ന് കഴിഞ്ഞ്ക്ണ് ഞാൻ മാത്രള്ളൂ
എന്താ ഫുഡില്ലേ എന്താ ഫുഡ് ചോയിച്ച
ഇന്ന് വെറും ചോറും മീൻ കറിയും മീൻ പൊരിച്ചതും
ഉം ഉം
അങ്ങനെ
മീൻ കറിയൊക്കെ എങ്ങനെ ഇങ്ങള് വെക്കല്
ഞാൻ ഇന്നിപ്പോ മീൻ മൊളക് ഇട്ട മത്തി മുളക്കിട്ടെയ്നി അത് എന്താണ് വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് കടുവും ഉലുവിം പൊട്ടിച്ചാണ്ട്
മ്
ഏ ഉള്ളിം ചീറുള്ളിം ചതക്കിയിടും മിക്സി ഇട്ടാണ്ട് ഒന്ന് ചതക്കിയാണ്ട് ഇടും പിന്നെ ഇഞ്ചിം വെളുത്തുള്ളിയും അതും ചതിക്കിയാണ്ട് ഇടും പിന്നെ വെല്ലുള്ളി ചെലേപ്പം ഇടലുണ്ട് അല്ലെങ്കില് ചീരുള്ളികുറച്ച് കൂടുതലാക്കി എടുക്കും.
വല്യുള്ളി ളിവാട്ടിയാണ്ട് ഇടലില്ല കറിക്ക്?
അതന്നെ ചീരുള്ളി കൊറെ ഇട്ക്കാണെങ്കില് വല്ലുള്ളി എടുക്കലില്ല അങ്ങനെ ചെലേപ്പം വെല്യുള്ളി വാട്ടിയാണ് എടുക്കും അങ്ങനെ ഞങ്ങള് ചെയ്യലുണ്ട്. അപ്പോൾ എളുപ്പ പണിക്കനുസരിച്ച് വെല്ലുള്ളി വേം എടുക്കും ചീരുള്ളി തെലിക്കുന്നത് ആലോചിച്ചിട്ട് എന്നിട്ട് പിന്നെ തക്കാളിയുംതേങ്ങായും മിക്സിയില് അരച്ചാണ്ട് ഞക്കൊന്ന് ചോറ് തള്പ്പിച്ചാണ്ട് പിന്നെ പുളിവെള്ളം പാരും.
ആഹ്
എന്നിട്ട് പിന്നെ മീട്ടാണ്ട് തിളപ്പിക്കും അത്രതന്നെ പിന്നെ ലാസ്റ്റ് കരേപ്പിന്റെലേം ആഹ് പിന്നെ പൊടികൾ ഇടും അയ്ൻ്റെ എടയില് പുളിവെള്ളം പാ പുളിവെള്ളം പാര്ണേന് മുമ്പ് മഞ്ഞപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും, മുളകും പൊടിയൊക്കെ ഇടും.
ഉം തേങ്ങ അരക്കോ?
തേങ്ങ ഉം മീന് മത്തി ഒന്നും അങ്ങനെ മീനങ്ങനെ തേങ്ങ അരക്കല് കൊറവാ പച്ചക്കറികളൊക്കെ ഉണ്ടെ തേങ്ങ അരച്ച് വെക്കും വെള്ളരി, കുമ്പളങ്ങ, അങ്ങനത്തൊക്കെ തേങ്ങ അരച്ച വെക്കും. ഇങ്ങക്ക് എന്തെനി ഫുഡ്?
ഞങ്ങക്ക് മീൻ പൊരിച്ചതും, ചോറും, ചക്ക കൂട്ടാനും.
ഏഹ് അഹ് ശരി. ചക്ക ചക്ക ഇവിടെ കൊറവാണ് ഞാൻപ്പം ഇന്റെ വീട്ടിലാ ഉള്ളത് ഇവിടെ കൊറവാണ്. ഇന്റെ പുതിയാപ്പളന്റോടെണ്ട് അവിടെ കൊറേ ചെക്കമരണ്ട്. അവിടുന്നു ഇങ്ങട്ട് കൊണ്ടു വരണ ഇപ്പൊരു വിധൊക്കെ ചക്ക കഴിഞ്ഞിലേ.
ചക്ക കഴഞ്ഞിട്ടൊന്നുല്ല കൊറേ ചെല സ്ഥല്ത്ത്ണ്ട് മയക്കാലത്ത് ആകുമ്പോത്തിന്ട്ട് ഇണ്ടാണത്.
ആഹ് ആഹ് ഈ വള്ളം ശാണ് ണ്ടാവും ചെലത് മധ് രല്ലാതെ ഉം അവ്ടെ പെരേല് ഇണ്ടായിർക്കുല്ലേ
പെരേലില്ല മൂത്തച്ചിന്റെ വീട്ട്ലാ.
ഏഹ്
അവ്ട്ങ്ങട്ട് കൊണ്ട്രും ഓലെറ്റെ തോന്നേ തിന്നൂല്ല.
ആഹ് ആഹ് അടട് തെന്നാവുല്ലെ പെര.
ആഹ് അതെ യതെ.
ങ്ങള് തറവാട്ടിലാപ്പം?
ആഹ് ഞങ്ങള് തറവാട്ടിലാ.
ഉം ഉം
ആടെങ്ങള് വേറെ ഇട്ത്ത് പോയതാ?
ങ്ങള് തറവാട് വേറെണ്ട് ഞങ്ങള് വേറെ പെരെട്ത്തെന്നെണ് ഞങ്ങ ശെര് ഇന്നസ്ബെൻ്റാണ് ഏറ്റും ചെറ്ത്.
ഉം
തറവാട്പെര ഇപ്പൊയിഞ്ഞട്ക്കാണ് അവ്ടെ റോഡില്ലാത്തോണ്ടേനി
ഉം ഉം ഉം അപ്പങ്ങള് സ്ഥലട്ത്ത്ങ്ങനെ പോ ഇങ്ങട്ട് പോന്നുല്ലേ വേറെ.
ഉം. വേറെ മുത്തച്ചമ്മാര് എല്ലാരുണ്ട് എല്ലാരും വേറെ പോയി നാത്തൂമാര് ഇല്ല്യ ഇൻക്ക് കുട്ട്യളായിട്ടില്ല. ഞാല്യാണഴിഞ്ഞിട്ട് രണ്ട് വർഷായിട്ടൊള്ളൂ.
ഏഹ് പുതുക്കാണ്.
അതെ രണ്ടൊല്ലക്കായ അവനായി ആഹ് പോവലൊക്കെണ്ട്യെനി ഓല് ഗൾഫിലാണ് അപ്പം വെരുമ്പങ്ങനെ പോവും.
ഉം ഉം ഉം ഉം
ഉം പ്പവന്ന് തിരിച്ച് പോയിട്ട് പ്പൊരാഴ്ച്ചായിട്ടുള്ളൂ
ഓഹ് ഓഹ്
ഉം
ഭക്ഷണം എന്തെങ്കിലൊക്കെണ്ടാക്കാൻ പഠ്ച്ച്ണോ?
ആഹ്. ഒരു വിധൊക്കെണ്ടാക്കും തട്ടി മുട്ടി യൂട്യൂബ് നോക്യാണ്ടൊക്കെ അറിയായിന്നില്ല ആ ഓലമ്മണ്ട് ഉം
ഉം ഉം ഉം വേറെ എന്തൊക്കെണ്ട് എത്താ അവിടെ പോയി പഠിച്ചത് എന്തേലും കറി വെക്കാനൊക്കെ പഠിചിണോ
ആഹ് അന്നെ ആദ്യൊക്കെ ഞാൻ വർക്കിനോവൽണ്ടേനി. അന്ന് പിന്നെ ഒക്കമ്മന്നെ ഉണ്ടാക്കി ഇപ്പ പിന്നെ ഞാന് ഹസ്ബന്റ് വന്നൊപ്പം നിർത്തി അപ്പൊ പിന്നെ ലോൺണ്ടാ പം മട്ച്ചി നമ്മള ന്നെ
ഉം അല്ല പിന്നെ പ ജോ ജോ ജോലിക്കൊന്നു വർക്കിനൊന്നും പോയില്ലേ
പിന്നെ പോയില്ല ഞാൻ. പിന്നോല് വന്നപ്പോല് നിർത്താൻ പറഞ്ഞ് പിന്നെ പോയിട്ടില്ല ഉം ഇപ്പ ഞാൻ പോട്ടേയ്ച്ചിട്ട് സമ്മയ്ക്ക്ണുല്യ
ഉം ഉം ഉം ഉം അപ്പാദ്യം കല്യാണംണ്ടായി പറഞ്ഞിട്ടില്ലേ ജോലിക്ക് പോകൻ സമ്മതണെന്നൊ പറഞ്ഞില്ലേ
ഉമ് കാക്ക പർഞ്ഞി
പ്പം അങ്ങനെ ഉണ്ടാവലില്ല അപ്പോഴത്തെ കുട്ടികളൊന്നും അങ്ങനെ പറയലില്ല
ഉമ്
രണ്ടു പേർക്കും സമ്പാദ്യം മാണെന്നാ പറയാ
അതെ ഉം ഇപ്പൊ ഓല് പ്പം പോണ്ടാന്നാണ് പറിണത് അമ്മള്ങ്ങനെ ചോയ്ക്കും. പ്പ സമ്മയ്ക്ക്ണില്ല. എന്താ അറീല ഉം ഞാൻ ഒ രണ്ട് മൂന്ന് വർഷത്തോളം പോയീണ്
ഓഹ് ഓഹ്
ഇപ്പം നിർത്തിട്ട ഇപ്പോൾ ഒരു മൂന്ന് മാസം ആവണ്ടാവയുള്ളൂ ഹസ്ബന്റ് വരുന്നേക്കെ നിർത്തിയതാണ്
ഉമ് ഉമ്
ഉം.. ഇപ്പങ്ങ നോക്കാനും ഇൻക്ക് പൂതി ണ്ട് പക്ഷെ സമ്മയ്ക്ക്ണില്യ എന്താവോ, പ്പം പോണ്ടാന്ന് പർഞ്ഞ് പിന്നെ പോ ഓല് പറഞ്ഞ കേൾക്കല്ലാതെപ്പൊ നമ്മുക്ക് നിവർത്തില്ലല്ലോ
അഅ്ല്ല
ഉം
വീട്ടിലെല്ലാരുണ്ടോ ങ്ങളെ വീട്ടിലെല്ലാരുണ്ടോ?
ആ ബടൻക്കും താത്തിം കാക്കി അനിയത്തി മ്മാ പ്പാ പിന്നെ പ്പൻ്റെ മ്മണ്ട്
ഓ ഓ ഓ
ഉം
ഉപ്പാക് എന്താ ജോലി ഗൾഫില
അല്ല ഇല്ല ഇപ്പവിടെ നാട്ടിലന്നെ സാധാ കൂലി പണിയ
ഉമ് കൃഷിയൊക്കെണ്ടൊപ്പാക്ക്
ഇല്യ ല്യ
ഉം
ബടയ്നുംമാത്രള്ള സ്ഥലൊന്നുല്ല. അഞ്ച് സെന്റ്ന്നെള്ളു
ഓ ഓ
പ്പതാ തേപ്പിന് പോവും. അതന്നെ പണി മക്കള അടന്നിട്ട് ഉറങ്ങിയോ
കടക്ക്ണ് കട്ന്ന്ക്ണ്. ഇതുവരെ പാട്ടൊക്കെ ഇട്ട് പ്രേതം കളിയൊക്കെ കൾച്ചേനി
ഏ അയ്ശരി.
അപ്പൊ ഒരാള് കടന്ന്ക്കണ ഞാൻ പ്രേതം വന്നാണ്ട് ഞാൻനെലോളിച്ചിട്ടോ ന്നൊക്കെ പറഞ്ഞു കടന്നു.
ഏ എത്ര രണ്ടാൾക്കാരാ?
അല്ല മൂന്നാള്ണ്ട്.
മൂന്ന് ചെറിയ കുട്ടിണ്ടോ?
അല്ല അവന് നാല് എട്ട് വയസ്സായി.
ഏ അയ്ശരി
മൂന്നിലത്തിന് സ്കൂളില്
ഉം ഉം സ്കൂളും മദ്രസവിടെ എ ട്ത്തന്നെ ആവുംല്ലേ
വേറെന്തൊക്കെ മഴ ഇല്ലേ?
മഴ ഇന്നിപ്പ രാവിലെക്കല്ലോം പെയ്തിന്ന് ഇനി ഇപ്പം കുറച്ച് കുറവുണ്ട്.
ഉം ഉം ഉം അവിടെ മാമ്പേ ഉ ഉം ഉം മാങ്ങൊക്കെ ണ്ടോ?
ഇവിടെ ഇന്റോടെ ഞാൻ നിപ്പിന്റോടെല്ല ഇവിടെ ഒരു സായനോം ഇല്ല ഇവിടെ ആ ഇന്റെ ആ കെ കെട്ടിച്ചോടുത്തിണ്ട് അവിടെ മാങ്ങീം ചക്കൊക്കെ നല്ലോണംണ്ട്.
അവിടുന്ന് അങ്ങനെ കൊണ്ട് വരാ അവിടെ
ഫുഡൊക്കെ പുറത്തുന്ന് കഴിക്കോ വാങ്ങിക്കൊണ്ട്ര്.
ഉം അങ്ങനെ ആ ബടക്കമ്പല്ലോ നമ്മുക്ക് തോന്നുമ്പോ പോയി വാങ്ങാ തിന്നാ. ഹസ്ബന്റ് ണ്ടാവുമ്പളും അല്ലാതെ അവിടെ പിന്ന ഇമ്മ വയസ്സായോണ്ട് ഉമ്മാക്ക് പിന്നെ അങ്ങനത്തേനൊന്നും വല്യേ താല്പര്യംഇല്ല
അല്ല ഇതുവരെ ങ്ങള് രണ്ടാളും പുറത്ത് പോയൊന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല ഒറ്റൊക്ക്‌ പോയോണ്ടന്നും.
ആഹസ്ബന്റിന്റ്റകു ടെ പോവലിണ്ട്.
ഉം ഉം
ഉം ഓൽ അയിന് രണ്ടു മാസം ലീവിന് വന്നാൽ കുടുംബക്കാരോട് തന്നെ പോഅ് ആമ്പത്തിനും പോവാനാവും പിന്നെ ഒയിവ്‌ ഉണ്ടാവൂലല്ലോ പിന്നോടക്കേലും ടൂറൊക്കെ- അങ്ങനെ അടുത്തക്കൊക്കെ പോകും ലോങ്ങ് ഇപ്രാവശ്യം ആകെ ഇവിടെ ആതിരപ്പള്ളി വരെറ്റെ പോയിട്ടുള്ളു
ഉം ഉം വേറെ എന്തൊക്കെ ന്നട്ട്.
വേറൊക്കെ സുഖം. ഇങ്ങൾത് ടാസ്ക് കഴിയാനായോ?
ഇല്ലല്ല ആയിന് ആയിട്ടില്ലല്ലോ ഇപ്പോ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. വേറെന്താമറ്റെ! വീട്ടിലിമ്മ പ്രായം ആയിക്കണാ?
ആ ഇന്റെമ്മക്ക് അഒരു പത്ത് അയമ്പത് വയസൊക്കെ ആയിട്ട്ണ്ടാവും.
ഉം ഉം വല്യേ പ്രായൊന്നും ആയിറ്റില്ല അപ്പോ ങ്ങളാ ചെറുത് അല്ലല്ലോ അനിയൻല്ലേ?
ഇക്കൊരു കാക്കീം, ഒരു താത്തീം താത്ത കല്യാണം കയിച്ചൊരു കുട്ടിയുണ്ട്. കാക്കപ്പം പണിക്ക് നോക്കിക്കൊണ്ടിക്കണൊള്ളു. പണിക്ക് പോയിണ്ടേനെ ആദ്യം. ഒരു കടയിൽ നിന്നിണ് പിന്നേ അവിടുന്ന് ഇറങ്ങിഇനിപ്പോ വേറെ നോക്കണം. അനിയത്തി ഡിഗ്രി തേർഡ് ഇയർ ആണ്. ഇങ്ങള് ഇങ്ങളോട്ക്ക്‌ പോവലില്ലേ? ഹലോ
ഹലോ കേൾക്കണില്ലേ? ഭർത്താവിന്റെ ഇപ്പ എന്തയ്യണ്?
ഓരില്ല ഓല് ഓലെ ചെറുപ്പത്ത് മരിച്ചതാ ഞാനും മ്മന്നെ ഉള്ളൂ. ഇപ്പം വീട്ടില
ഉം
ആ.
അവടെ വാർറ്റിമോനെക്കാരല്ലേ.
ആഹ് അല്ല ആഹ് ചെറിയ മോനാണ്, അവിടെ വേറെ നാല് മൂന്ന് നാല് മുത്തച്ഛന്മാരുണ്ട്. ആ ഒല എല്ലാരും വേറെ പേരെട്ത്ത് പോയി. അങ്ങനെ
മറ്റേ ഗൾഫ് ഒക്കെ കൊണ്ടൊകൊ
കൊണ്ടുപോകുന്നൊക്കെ ഓര് പറയുന്നു ഇതുവരെയിട്ട് ഒന്നും ആയിട്ടോന്നുല്ല. അയിന് ഇപ്പോ പോയിട്ടല്ലേ ഉള്ളൂ ഇനി ഇപ്പോ ഇങ്ങനെ നോക്കണം ഇൻഷാ അല്ലാള്.
എ ഇങ്ങളെ കെട്ടിച്ചാരേ പോണോള്ളൂ ഗൾഫ്ക്ക്.
അല്ലല്ല കല്യാണത്തിന്റെ മുമ്പ്. ആദ്യായിട്ട് പോയതെനി രണ്ടു വർഷം നിന്ന് വന്നു പിന്നെ കല്യാണം കഴിഞ്ഞ് പോയി. പിന്നെ ഇപ്പോ ഇപട്ത്ത് വന്ന്ട്ടോ രണ്ടു മാസം മുമ്പ് വന്നു പിന്നെ പോയി.
ഉം ഉം
ഇപ്പൊ രണ്ട രണ്ട് വരവ് വന്ന്ട്ടോള്ളൂ നാട്ടിക്ക് ഉം.
വണ്ടി ഓട്ടൻ പഠിച്ച്ണോ?
വണ്ടി ഡ്രൈവിംഗ്പ്പോ പഠിച്ചോണ്ട് നിക്ക്ണോള്ളൂ.
ഏ തൊടങ്ങ്ണോള്ളൂ.
ഉം ഇന്ന.
അപ്പൊ സ്കൂ കോളെജ്ക്കും ഉ സ്കൂൾക്കോൻ എങ്ങനെ പോയിന്.
അങ്ങനെ അന്നെ പോകനന്നെ ബുദ്ധിമുട്ടാണ് അയ്നനെ മഠിച്ച്ണേ.
ഉം
അ പ്പം അടുത്തഈ മാസം മുപ്പത്തൊന്നാംതീയാണ് അയിൻ്റെ ഡേറ്റ്.
എ ഇങ്ങക്ക് ലേണിംഗ് ടെസ്റ്റ് കിട്ടീണോ?
തലയിണയും അന്ന് കിട്ടിയിട്ട് ഉണ്ടാവും. അപൊ ക്ലാസ്സ് പഠിച്ചൊണ്ട്ക്ക്ണ് ഏ ആ. ഞങ്ങക്ക് മുപ്പത്തിത്തൊന്നാംതീയന്നെ.
മലപ്പോർത്താ.
ആ ഞാന് ആ ഹഹ. ന്നയിക്കോട്ടട്ടോ ടൈംയിണ് അതാണ്. ടൈം മായിണ് ശെരി.